ക്ക്യന്റ് വർട്ടെ അല്ലെർ തെരം എന്തൊക്കെ ഇണ്ട് അവ്ട്ത്തെ വർത്താനം
ആഹ് സുഖംന്നക്ക എന്താ പര്പാടി ചായ കുട്ച്ചോ
ചായ കുടിചീല്ല കുടി ലോ ആഹ് ഇവടെ ചായ കുട് ച്ചോറി കേക്ക് ക്ക്ണില്ലേ
ഇപ്പ കേക്ക്ണ്ട് ചായ കുടിച്ചിട്ടില്ല മക്കൾ വന്ന് സ്കൂളിട്ട് വന്ന് കളിക്കാം പോയിന്
ഹേ എൻ എന്റെ ബെസ്നെന്തെങ്കിലും സ്‌പെഷലായിട്ടെന്തെങ്കിലും ഇണ്ടോ
ഒന്നും ഉണ്ടാക്കിട്ടൊന്നുല്ല പിന്നെ ഇന്ന് ഒന്നുല്ല കടി ചക്ക കൂട്ടാൻ ഇണ്ടാക്കിനി രാവിലെ അപ്പത്ണ്ട് ക്ക്
ഹേ അവിടെ അടുത്ത് ചക്ക ഒക്കെ നടക്കൂലേ ഇങ്ങളെ വീട്
ആ വീട്ടില്ണ്ട് വീട്ടിൽ ചക്കണ്ട് അവിടെന്താ സ്‌പെഷലെന്തേ ഇണ്ടാ ഹിനോ
ഇല്ലേ ഇവിടൊന്നും ഇണ്ടാക്കില്ല ഹ് ഹ് അങ്ങനെ ണ്ടാക്കൊലൊന്നുല്ല ഉണ്ടാക്ക്യ ചെല്പ്പൊ കടേന്ന് ന്തെങ്കിലു എണ്ണ കടികൾ അങ്ങനെന്തെകിലും കൊണ്ടരും പൊതുവെ ഇണ്ടാക്കൽ കൊറവാണ് അല്ലങ്കിലെന്തെങ്കി ബേക്ക േറ്യാ അങ്ങനത്തെന്തെകിലൊ അയ്റ്റംസ് കൊ
ആഹ്
ചക്ക്യന്നു ഞങ്ങളവ്ടെ അങ്ങനെന്നും ഇല്ല ഞങ്ങൾ എവ്ട്ന്നെങ്കിലു കൊണ്ട് വര്ണം
ആഹ് ചക്കക്ഷ്ടാണോ
ആ ഇഷ്ട്ടൊകെന്നെ
ആ ഞങ്ങ ഞങ്ങൾ ഇവിടെ ആദിയം ഇവിടെ കുറേ പ്ലാവ് ഉണ്ടായിനു. പ്പോ ഇല്ല പ്പൊ ഒക്കെ വീട് ഇടുക്കാൻ വേണ്ടിട്ട് മുറിച്ച്. ഞങ്ങൾ പൊരിക്കാനും ആഹ് ചക്ക ഇട്ടിട്ട് അത് പൊരി ക്കാനൊക്കെ ഇടുക്കും. ആ
ആ ആ ആ ഇവട്യിം അങ്ങനെന്നെ ആദ്യം ണ്ടായിനി. തോ ക് വക വാ മരം വെട്ടി. ഇപ്പരി ചക്- ക്കക് പഞ്ചാ- എവിടെന്നും കിട്ടിയാല് ഉം- വെറുതെ കളിയില ഒക്കെ എടുക്കും.
ആഹ് ആ
പിന്നെ എന്തേന് ഉച്ചക്കൊക്കെ എന്തേന് ഫുഡ്.
ഉച്ചക്ക് ഞാനിന്ന് നെയ്ചേറും, ചിക്കൻ കറിയും ഉണ്ടാ കി.
ആഹ് ഇന്ന് വെള്ളി അലെ,
ഉം വെള്ളി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാ കല അധികം. പിന്നെ ഇന്നും ബിരിയാണി ഉണ്ടാ കാനാവുല്ലന്നെ വിചാരിച്ചിട് വേഗം പണി തീർക്കാൻ വേണ്ടി ടുത്തത് ഉണ്ടാ
ആ ഏഹ് പണിയൊക്കെ വേഗം തീരോ. പകലെ
എൻ്റെത് ഞാൻ അകം പോലെ കഴിയുള്ളൂ.
ആഹ് ഉം എവ്ടെ മക്കളവിടെ എടുത്തെന്നെ കളികല് ഗ്രൗണ്ട്
ആ വെടെ മുറ്റത്ത്ണ്ടാഉ ഇന്ന് മഴല്ലാത്തതായതോണ്ട് ഇന്നണ്ട് ഇറങ്ങിയതാ കളിക്കാന് അല്ല ഒര് ആ വല്യയ കുട്ടിളാന്നോയ്ച്ചാല് ഏഴു വയസ്സ് എട്ട് വയസ്സ് പിന്നെ ഉം ഒരാൾക്ക് മൂന്നര വയസ്
ആഹ് സ്കൂളൊക്കെ അവിടെ എട് ത്താ
ആഹ് നടന്ന് പൊവനുള്ള ദൂരന്നെ ഉള്ളു.
ഹിം.
ഉം.
സ്കൂളിലൊക്കെ എന്താ ലഞ്ച് ഇതൊക്കെ കൊണ്ടോണോ?
ഇല്ല വല്യ ഓന് കൊണ്ടോ കൊണ്ടോവണം പക്ഷെ ഓൻ കൊണ്ടോവലില്ല ഓൻ സ്കൂളിന്നാ വാങ്ങല്.
ഏഹ് ഗവർമെന്റ് സ്കൂളാ ആഹ് എഹ് ആഹ്. പിന്നെ എന്താ ഒഴിവ് സമയൊക്കെ എങ്ങനെ എന്തെങ്കി വായിക്കുവോ?
വാ വായനൊന്നുല്ല.
ഉം.
വായനൊക്കെ അതൊക്കെ പണ്ടേ
ഇപ്പൊ എല്ലാർക്കും ഫോൺ അങ്ങനെയൊക്കെയാണ് ആഹ് ആഹ് എന്തെ എന്താ എന്തെങ്കിലും. ചെടികളോ അങ്ങനെയൊക്കെ ഇണ്ടാക്കോ വീട്ടില്?
ഒന്നുമില്ല ഒക്കെ ഇനി എഹ് മുറ്റമൊക്കെ റെഡി ആക്കി ആക്കെ ശരിയാക്കട്ടെന്ന് എന്നിട്ട് വേണം. ചെടികളൊക്കെ ഇണ്ടാക്കാന്
ഇപ്പ ഇട്ത്തതാ പുതിയ വീടാ
ആഹ് പുതിയ വീടൊന്നു അല്ലാ ആഹ് ആറുകൊല്ലം ഏഴുകൊല്ലൊക്കായി
ആഹ്
ഉം ഉം
ആഹ് അപ്പൊ റെഡിയാക്കാ ഇണ്ടാവൂലേ
ക്കാനെ ഒന്ന് ആഹ് കെ ട്ടി മതിലൊക്കെ കെട്ടിയൊക്കൊന്ന് ഒന്ന് ഉഷാറാക്കാണ്ട് ഒരു ഭാഗൊ
ആഹ് എന്ത് മഴെ
പിന്നെന്ത് മഴ ഇ ഇന്ന് പൊതുവേ കൊറവാണ്
ആഹ് ഉം ഉം ഇന്നലെ വൈകുന്നേരം മഴ ഉണ്ടായിന് ഇവിടെക്കെ നല്ല മഴയിനു
ആഹ് നല്ല കാറ്റ് നല്ല കാറ്റ് അടിച്ച് അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കാറ്റ് റ്റടിച്
ഏഹ് ആഹ് കറന്റ്‌ ഒക്കെ പോയി
ആഹ് കറന്റ് പോയി ഉം ഇല്ല മരം വീ അങ്ങനെ കരണ്ട് പോയിട്ടൊന്നും ഇല്ല എ ഇടക്കിടക്കൊന്ന് പോവും വരും അ അങ്ങനെ
ഏഹ് ഞങ്ങടത് വൈകുന്നേരം ആ മയ പോയാട്ട് ഉം പിന്നെ രാത്രി കരന്റ് വന്നത് ഞങ്ങളെ വീട്ടില് ഇൻ ഇൻവെറ്ററും ഇല്ല കറണ്ട് പോയാ ഭയങ്കരെ അതാകെ ബുദ്ധിമുട്ട
ആ ആ
നിങ്ങൾെവിടെയൊക്കെ ഉണ്ടോ ഇൻവേറ്റർ ഉണ്ടോ
ഇല്ലേ ഇൻവേർട്ടർ ഇല്ല ഇവിടെ ആ വര
അല്ലല്ല
പിന്നെന്ന് പൊറത്തൊക്കെ പോവേണ്ടോ
ഞാനോ പോ ഇല്ല പോവലൊക്കെ കുറവാണ് ഞാൻ വെക്കേഷൻ ആയിട്ട് പോയിനോ
ആഹ് ഒന്ന് രണ്ട് പ്രാവശ്യൊക്കെ ട്രിപ്പ് എങ്ങനൊക്കെ പോയിനി ഇവിടെ അടുത്തൊക്കൊക്കെ പോ മക്കള് സ്കൂളന്നൊക്കെ പോവേണ്ടോ ട്രിപ്പ് സ്കൂളന്നൊക്കെ
സ്കൂളന്ന് അങ്ങനെ പറഞ്ഞയ്ക്ക ലില്ല
ഏ
അവിന്ന് പിന്നെ സ്കൂളന്നും പോവലില്ല അവിടെ വീട്ടന്നാണെങ്കിലും പോവലില്ല കൊറവാണ അങ്ങനെ പോണത് ഇഷ്ടല്ലായിട്ടൊന്നല്ല
ഉം രാത്
ആ അതന്നെ ഉച്ചേക്ക് ആരുല്ല തിന്നാൻ ഞാൻ മാത്രേ ഉള്ളൂ. കുട്ടികളും പോകുംഉം എല്ലാരും പോയ പിന്നെ ഞാൻ മാത്രേ ഉള്ളൂ.
ആ പിന്നെ എ ങ്ങെളെ എന്ത്രെ ന എത്ര വരെ പഠിച്ചു? വർക്ക് എന്തെങ്കിലൊക്കെ ചെയ്യതീഞ്ഞോ?
ഞാന് ഇല്ല വർക്ക് യ്തിട്ടൊന്നുല്ല ഞാൻ പ്ലസ് ടു വരെ പോയത് ഹെ ഹേ പിന്നെ കല്യാണം കഴിഞ്ഞ് ന്നെ
പ ഹെ ഹേ പിന്നെ മക്കളൊക്കെ ആയി പോവാനഴിഞ്ഞില്ല.
ആട്ടും പോലെ ന്നെ യ്യ് എങ്ങനെ
ഞാന് ആ ഞാമ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ പിന്നാലെ ടി ടി സി കഴിഞ് പി
ഉം-
പിന്നെപ്പോ ചെറിയ മോളുണ്ട് ആ കല്യാണം കഴിഞ്ഞ് ഒരു മോള്ണ്ട്- ഉം-
ആഹ് ആഹ് -
ഉം-
എത്രയാണ് മോക്ക്-
മോള് എൽ പി ഇപ്ര ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തക്ക-
ആഹ് അ ഒരാള ഒള്ളൂ-
ആഹ് ഒരാള ഉള്ളൂ- പോയി റെഡ് ടിആയില്ല ഇങ്ങനെ കരച്ചിലും വാശി ഇതൊക്കെ-
ഉം-
മട്യാ പോവാന്-
ആഹ് അത് ഫസ്റ്റ്ക്കെ അങ്ങനെ ഇണ്ടാവും പിന്നെ പോയിക്കോളും-
ആഹ് അവളിന്നെ വീട്ട് മാറി നിക്കൂലേ. ഇവിടെ ഞങ്ങളന്നെന്നെ ഉള്ളൂ കുട്ടികൾ അങ്ങനെ ആരും ആരേട്ടും പരിചയമില്ല. ഞങ്ങടെ വീട്ടില് ഞങ്ങള് ആ ആ
പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയി ട്ടെന്തെങ്കിലും ഇണ്ടാക്കാനൊക്കെ അറിയോ?
സ്പെഷ്യല് അങ്ങനെ വെക്കൊന്നും ഇല്ല വല്ലാതെ കുക്കിങ് കേക്ക് ആദ്യൊക്കെ നോക്കീന് കൊറോണ ടൈമിലക്കെ ഉ ഇപ്പൊ പിന ഇമ കന്ന പിന്ന ആ ടൈ ചെയ്തിരിക്കുംല്ലതും ഉണ്ടാക്കുന്നില്ല അങ്ങനെ അ്ജസ്റ്റ് മെന്റിക്കെ ഇത ഉണ്ടാക്കുള്ളൂ നമ്മള പൂരിക്കത്തൊക്കെ ഉണ്ടാക്കുള്ളൂ ചെിലപ്പോം നന്നാവും ചെിലപ്പോ ആ ചെിലപ്പോ നന്നാവൂലേ അങ്ങനെയൊക്കെ
ആഹ
ഉം പിന്നെ എന്തെങ്കിലും ഇങ്ങനെ എന്താ ടൈലറിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ ചെറുതായിട്ടൊക്കെ മക്കൊക്കുള്ള ഇത ഉടുപ്പ് അങ്ങനത്തതൊക്കെ അടിക്കും
ഏ അടിക്കാ പഠിക്കാൻ പോയിനോ
ഇല്ല ഞാൻ പഠിക്കാൻ പോയിട്ടില്ല ഞാന് ഏ പണ്ട് എ മദ്രസ പഠിക്കണന്ന് ആഹ് ട്ടാം ക്ലാസ്സിലായ ഞങ്ങള് മദ്രസ്സൈല് ഫ്രീ ആയിട്ട് ടെയ്‌ലറിങ് ക്ലാസ് ഇനി രണ്ടു മാസം എട്ടാം ക്ലാസ് പഠിക്കുമ്പോ വെക്കേഷനല് ആ ഉം അന്ന് പഠിച്ചതാ പിന്നെ ഇങ്ങനെ യൂട്യൂബില് നോക്കി അങ്ങനെ ഇപ്പൊ ഇപ്പോ വാട്സ് ആപ്പ് ഗ്രൂപ്പില് ഒക്കെ ഉണ്ടാവല്ലോ ഓരോ ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്ന്നൊക്കെ പറഞ്ഞിട്ട് ആ അയില് ജോയിൻ ചെയ്ത് അല്ല ഫീസ് കൊടുത്തിട്ട് അല്ല ക്ലാസ് ഉണ്ടാവല്ലോ ആ ഫീസ് എടുത്ത് ഞാൻ പഠിച്ചിട്ടില്ല മടിയാ ഉം മടിയാ ഒന്നാമത് ഉം ഉം ആ ഫീസൊക്കെ കൊടുത്തിട്ട് ആ ഉണ്ടേ ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മള് നമുക്ക് എപ്പോളം ക്ലാസ് കേക്കണം അയിനനുസരിച് നിക്കണം അതൊക്കെ വേണ്ടേ ഇതാ എഴുത എഴുതാനും വരക്കാനൊക്കെ ഉണ്ടാവും അ അപ്പ അയിനൊന്നും ആവൂല അപ്പൊ പിന്നെ ഫ്രീ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യും അപ്പൊ അയിലൊക്കെ ഓരോന്ന് അങ്ങനെ പിന്നെ യൂട്യൂബിൽന്ന ഉണ്ടാവല്ലോ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നേ
ആഹ് ആഹ് ആ ഞാനും അങ്ങനന്നേ യൂട്യൂബ് നോക്കും. ഇം അവിടെ മെഷീനൊക്കെ ഇണ്ടാവൂല്ലേ?
ആഹ് മെഷീനിണ്ട്.
പേപ്പെല്ലാ യൂട്യൂബില് തന്നെ എണ്ടല്ലോ. ഇങ്ങനെ അടക്കെണ്ടത്.
അനക്കിപ്പ ഒരു കുട്ടിയൊക്കെ ആയതുകൊണ്ട് ടൈം ഇണ്ടാവും ഇവിടെ നാലാളോലെ ഒരിക്കലും പറഞ്ഞയക്കലും ഒക്കെ ആകുമ്പയേ എനക്കന്നെ നേരം കൊറേ ആവും.
ആ ചെറുത് എത്രയിലാ?
അവള് അംഗലവാടിയിലാ.
ആം. പെൺ കുട്ടികളാ പെൺകുട്ടികളാകുമ്പോ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ അടിച്ചു കൊടു ക്കല്ലേ ആഹ് ഇപ്പോ പൊറത്തൊക്കെ അടിക്കൂല് ആഹ് ആഹ് പൊറത്തൊക്കെ കൊടുക്കാൻ ഭയങ്കര പൈസ ആയി
ആഹ് അങ്ങനെ അ അങ്ങനെയൊള്ള ഹ് ഉം ഇതൊന്നുമില്ല. എന്താ പറയാ പെർഫെക്ട്. വൃത്തിയായിട്ടുള്ള അടിയൊന്നുമില്ല.
ആഹ് എന്നാലും നമ്മളതൊക്കെ കഴിഞ്ഞിട്ടിയാലെന്നെ
ആ ആ അതന്നെ.
ഉം.
എന്നാ ശരി.
ആഹ് എന്നാ ശരി എന്നാ ആഹ് ആഹ് ആഹ് ശരി.